എന്തുണ്ട് വിശേഷം
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നു. നിങ്ങളെ വർത്താനെന്തൊക്കെ?
എന്താ സുഖാണ് കൊയപ്പൊന്നുല്ല
ആ ഹാ
നോമ്പൊക്കൊണ്ടോ?
ആ ഇണ്ട്
ആ അ മക്ക കു കുട്ട്യേളൊക്കെ?
കുട്ട്യേള്ണ്ട് കുട്ട്യേക്കൊന്നുല്ല
ആ അയ്നോലൊക്കെന്ത്യേ ന്നീച്ചിട്ടില്ലേ ആ ആ ഇന്ന് സ്കൂളൊന്നും ഇല്ലലോ സ്കൂളും മദ്രസ്സും ഇല്ലാത്തപ്പോ പിന്നോൽക്ക്
ആ കൊറച്ചേരം കടക്കും പക്ഷെ ഇവടന്ന് നാർത്തെ നീച്ച്ക്കുണു
അതങ്ങനേണേ സ്കൂളും മദ്രസും മദ്രസ് അ ഇല്ലാ അന്ന് നാർത്തെ നീച്ചും ചിയ്യും മദ്രസ്സ് ഇണ്ടോ ഇന്ന് അന്നോലെ ത്ര വിളിച്ചാലും നീച്ചിട്ടുല ആ അയെല്ലാട്ത്തും ഇള്ളതന്നേണതങ്ങനെ
അതാണ് കുട്ട്യേള പറഞ്ഞിട്ടും കാര്യല്ല നമ്മള് വീട്ടക്കൊക്ക ഒന്ന് പോകുമ്പൊന്ന് കൊറച്ചേരൊന്നറങ്ങണംന്ന് വിചാരിച്ച് കെടക്കുമ്പെവടെ എ നമ്മള് എന്നത്തിലാരും നേർത്തെ അന്ന് അവിട് ന്നേച്ചു അത് സ്വാഭാവികായിട്ട് ഒറങ്ങി പോണര് നമ്മളെ
ഊം
എല്ലാരും കൂടി ഓഫാക്കുന്നാലും കാണാം അങ്ങനെകാരം ഓണേരും നെരിഞ്ഞി കോൽക്കൊക്കെ പരിപാടി ഇവിടങ്ങനെ ഇടുക്കണണ്ട്പ്പൊ പരിപാടി ഹാ ഇപ്പ കോ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു അപ്പൊ അങ്ങനെ ഇണ്ട്പ്പ ഞമ്മക്ക് പിന്ന നേമ്പാവുമ്പ പിന്ന അങ്ങന എടാ എന്തണ്ടാക്കണം ഇന്നത്ത കുട്ട്യേൾക്കൊക്കെ ചോ ചായുടി
ക്ക് ദോശണ്ട് ഉച്ചക്ക് ചോറ് വെക്കണം
ആഹ് ആ ഫെൽചക്ക് വീശീനാ ആ അന്തിക്കന്നെതാക്കി കെടക്കേ
അല്ലാ എണീറ്റേന്
ഉം
അന്ന് ചൂടാക്കാം വേറെ കൊഴപ്പൊന്നുല്ല സാദാ ചോറ് ഉം
ആഹ് ആഹ് ആഹ്
പിന്നെന്തൊക്കെ കോഴി ആട് അങ്ങനെ എന്തേലും ഉണ്ടോ വീട്ടില്
ആ ഇണ്ട് ഇവിട വീട്ടില് ഇമ്മാക്കുറ്റും നാല് ആ പശുക്കളുണ്ട് പിന്നെ കോഴിക്ക ഇത്ണ്ട് ആടാള്ണ്ട് അങ്ങനേക്കോരോന്ന്ണ്ട് ഒരു ആഹ് ഒരുമ്മിപ്പിക്കെ അയിന്റെ പിന്നാലിൽ തന്നെക്കാെ എപ്പോളും
ആഹ് ആഹ്
അവിടെന്തേലു ഉണ്ടോ
ഇല്ല ഇവിടെ ഒന്നുല്ല ഉണ്ടാരുന്നു ആദ്യം കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു
ആഹ
അയക്ക സാത്ത ഇതായി
ആത്ത കഴഞ്ഞാൽ പിന്നെ നമ്മക്ക് നമക്ക് താല്പര്യം ഉണ്ടാവൂില്ലേ
ആഹ അതെ
ആ മറ്റേത് എല്ല എല്ലക്കും ഇങ്ങനെ നോക്കുവണ നിന്റെ അടിയിലേക്ക ഒരാ ചാവല്
ആഹ ആഹ
അ പിന്നെ അ ഐറ്റ മിരുന്നും തതിന്തും കൊടുത്ത അങ്ങനെ ഓലെ പിന്നാലെ ഇറക്കേണ്ടി വരും പിന്നെ ആ വോണ് പിന്നെ കോഴിക്കള് കഴിഞ്ഞാല് വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് കുക്കറ കൂടെക്കെ പോക്പോ അതൊരു്രാക്ക ആൾക്കാർക്ക്
ആ അതെ അതെ
അതുപോലെ എന്തങ്കിലും പച്ചക്കറി ഉണ്ടാക്കി എന്തങ്കിലക്ക ചെയ്തുക്കെങ്ക ആൾ ഇതിന്ന് വലക്ക് ഒരു പച്ചപ്പ് കണ്ടാ മതിയല്ലോ കോഴിക്കൊക്ക്
അതന്നെ
ആ അപ്പൊ പിന്നെ അയിന്റെ എല്ലാൾ നിന്നിട്ടും അങ്ങനെ നശിപ്പിച്ചും അപ്പ പിന്നെ മറ്റുള്ളവരെ പി കേൾക്കുമ്പോൾ അതൊരി ഇടങ്ങാറാണ്
ചോറോന്നും കളേണ്ടില്ല ഇതിങ്ങാണ്ടന്നെ നമ്മള അങ്ങനെ കോഴക്കൊക്കെ വളർത്തുക
ആ ഭയങ്കര എ
ബാക്കി ഉണ്ടാവുമല്ലോ അതില് പിന്നെ അടുത്തൊക്കെ വല പശുക്കളും അങ്ങനെ ഇണ്ട് കഞ്ഞടം കൊണ്ട കൊണ്ടണ്ട് ഈ സുഖഘട്ടമായി ത് നമ്മളീ ഈ ചോറ് ഇതൊക്കെ കളിയണ്ട തൊടുക്കും ഇങ്ങനെ അതാണ് ഞ കാചുമ്പളാണ് ഇടങ്ങാറ്
ഉ അ ഏറെ ഇടങ്ങാറാണല്ലേ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കാ അറുമ്പോളേ
നക്കുമ്പ ഇടങ്ങാറാണ് എത്ര ആാലും നമ്മള് എത്ര ശ്രദ്ധിച്ച് എടുത്ത കഴിഞ്ഞാലും ഉണ്ടാവകും കൊറച്ച് ബാക്കി
അതെ
അതാണ് പിന്നെന്തേലും എവിടുന്നേലും കിട്ടികഴിഞ്ഞാൽ പിന്ന അന്ന് വെച്ച ചോറിനെ യക്കാർ അങ്ങനൊക്കെ ആവുമ്പോളാണ് ഇടംകേറ്
പിന്നെന്താ പക്ഷികളെന്തേലും ഉണ്ടോ
പക്ഷികളൊന്നുമില്ല ഇതന്നെ ഇണ്ട് മോള്ക്ക് എന്തി രണ്ടാൾക്കു നല്ലോണം അ പിന്നെ ഒരു അ നോക്കണാണ ഞാൻ പിന്നെ തറവാട്ടില് വേണം
അ ആ
ഞങ്ങള് വേറെ പോയിട്ടുണ്ടോ വേറെയാണോ അതൊ തറവാട്ടിലൊ അ ആ എത്ര ആയി കല്യാണം കഴിഞ്ഞിട്ട്
കൊറെയായി പത്ത് പതിനഞ്ച വർഷം ഒക്കെ മേല ആയി
ക്കളൊക്കെ മൂന്നാളോ രണ്ടാളോ
രണ്ടാള് മൂത്തോ മ്പലാണ് രണ്ടാമത്തോ നാലില്
നാല് ങ്ങ് വിരുന്നു പോയില്ലേ എവിടേക്കും ങ്‌ പോ
ആ പോന്ന് കുണേ ഞാന് പെരുന്നാക്കൊന്നും പോന്നീനില്ല
ആഹ വരുന്നാൾക്ക് പോയൊക്കെ ഒരു സ്കൂളന്ന് തുറക്കാനായില്ല അന്ന്
ആ
ഇന്ന് പോ നിക്ക് എന്നിട്ട്
ആ
മ് വീട്ടിലാ പ്പ രക്കുള്ളത് ഇമ്മീറ്റൊക്കെ എ ഏട്ടത്തിയാ അനുസത്തികളൊക്കണ്ടോ
ഇല്ല ആങ്ങളയും ഞാനും തന്നെ ഉള്ളു
ആ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ
ഇല്ലേ ഒ സറ അതിട്ടാണ് ഞങ്ങള് വന്നാ ജക പൊക
ബകേക്കാര നാലവർ അറിയും ചെയ്യും ഹിഹി അറിഞ്ഞ് അറയും ചെയ്യ ഞാൻ ചെല്ലുമ്പം
ആയിക്കുടെ രണ്ടാൺകുട്ടികളല്ലേ
അതാണ് ഓലോട് നമ്മൾഒച്ചണ്ടാക്കിട്ടും അറിയേ അവിടെ ചെല്ലുമ്പോ ഇവിടക്ക് ചെല്ലുമ്പോത്തേന അടെ എടുത്തില്ലോല് പറയും ഓള് വന്നൂല്ലേ ആ ഓള് പോയില്ലേ അറീം പിന്നെ അത് നമ്മള് വേറെ അറിയ നല്ലോണം അറിയും ഒച്ചിയിംപുളി അത് വര വല്യ ആൾക്കാരുണ്ടാവുന്നുണ്ട് അറിയില്ല നമ്മള ചെല്ലുമ്പക്ക നമ്മൾ നാല് ഇത് പിന്നിടൽയ്കരം മക്കളായിട്ട അപ്പ പിന്ന അറിയാ റൊന്നുംണ്ടാവില്ലടെ മ് ലമ്മാരി ക്കുട്ടലേക്ക ര വലതും അതുകൊണ്ടാണ് നമ്മള അങ്ങനെ കാട്ടണത് ഞമ്മ പിന്നെപ്പോ കുടി ചെന്നാ പിന്നെ ക്ഷീണോ കൊഴകേക്കാരം കുടി അതിന്റതോ
ആ
ആ ഉണ്ട് രണ്ടാള ഉണ്ട് ഒരാള് അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് പതിമൂന്ന് വർഷയി കല്യാണം കഴിഞ്ഞിട്ട് ഉം അവ വീട്ടേക്കൊക്കെ ചെല്ലുമ്പോക്ക നമുക്ക് ഇവിടന്നൊന്നു കെട്ടിച്ചെടുത്തരു കയപ്പംണ്ടാവില്ല വീട്ടെന്ന് വീട്ടിക്കാണ് എത്തി കഴിഞ്ഞണ്ടാവുക അവർ ഗേറ്റിന്റെ അടുക്കത്തുമക്ക ഉണ്ടാവും ചെയ്ത്താമേഴത്ത്യറിയിട്ടണ്ടവും അപ്പൊക്ക് ക്ഷീണവും കോഴക്കും പിന്നെ ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൻ വെക്കില്ല കുട്ടികളെയും കൂടി മേക്കും ഇടുക്കാനാ ഒന്നിനും വേയ്ക്കൂല്ല ഇമ്മാറിം ഇമ്മന്നെ റീം ഇബടത്ത്തുമ്പ കാ ക്ക് ന്റെ മേത്തോരു ഇബ്‌ലീസായ്കാരം അവിടുന് അവിടെകെണ എതുമ്പോ ഒരു കൊയപ്പല്ല അപ്പൊ ഇജ്ജ് ചെന്നാൽ എല്ലാ ക്ക് വെയ്ക്കും ഇവിടവുമ്പോ ങ്ങക്ക് ഒരു എല മറച്ചിടാ വെയ്ക്കൂലറിം അതാണ് പ്പ അതാണ് അതുകൊണ്ടാണ് മ്മൾ ധൈര്യത്തോടെ കുത്തിരിക്കണത അല്ലെങ്കി ഇപ്പ നമ്മൾ നിക്കുവോ
ക്ക് ഹാ
അതാണ് അവനാന്റെ ഇമ്മാരും വാപ്പാരു ഉണ്ടാവുമ്പോഴല്ല അമ്മക്ക് പറ്റുള്ളു
ഉം
ഉം ആ
പിന്നെ എന്തൊക്ക
എന്നിട്ട് ഇമ്മം ഇപ്പൊക്കല്ലേ
ആ ഇണ്ടേ
ആഹ് ഇവലപ്പാക്കെ എന്താ പണി കുട്ടികളെ
ഓല് പുറത്താണ്
ഏ് നട്ടിലുണ്ടാകുല്ലേ അല്ലെ ഗൾഫ്
അല്ല അല്ല ഉം
ഉം കൊറയൊ വന്നിട്ട്
ഇല്ല ഇപ്പോ അടുത്ത് വന്ന് പോയിട്ടുള്ളൂ ഇഞ്ഞിപ്പോ ഇതാ ഒല് ഒലക് എപ്പോഴ ആണെലും വരും പോകുകയും ചെയ്യ
ആഹ എന്തേ അങ്ങനെ ആ കമ്പനിൽ ആഹാ ആഹാ അ ആറു മാസത്തില ഒരു കൊല്ലത്തി അങ്ങനെ പോയി വരിയാക്കരല്ലേ ആഹാ ആഹാ അങ്ങനൊക്കെ വരലുണ്ടോ കൊല്ലത്തില് വരലുണ്ടോ എന്താട്ടല്
ആഹ്ഓല വരലുണ്ട് ഇപ്പം രണ്ടു മാസ ആയിട്ടൊള്ളൂ പോയി ഇനിപ്പോ അടുത്ത മാസം വരണം പറഞ്ഞ് നിക്കണണ്ട് എന്തെങ്കലും അത്യാവശ്യം ഉണ്ടെങ്കി അങ്ങനെ വരും
അത് വരും വല്ലോ കല്യാണം വാങ്ങന പരിപാടികളൊക്കെ ഉണ്ടാാവുമ്പോ വെരിയക്കാരം എവിടെയാണ് സൗദിയിലോ ദുബായില ആഹാ
ആഹാ ആഹാ പിന്നെ എന്തൊക്കെ എവിടെ
നാട്ടില് വന്നാലോ ഒലു
ആ ഓല് വന്നാ ചെലപോം പത്ത് ദിവസം പതിനഞ്ച് ദിവസം അല്ലെ ഇരുന്ന്പരാജൽ പതിനഞ്ച് ദിവസം ഉം തിരിച്ചു പോകും മാണം അവിടെ നോക്കണം ഇവിടെ നോക്കണം
അതാണ്
ആഹ
ആ അങ്ങനെ എന്നാലും ഇടക്കിടക്ക് വരുമ്പോ സുഖാണ് നമുക്ക് ആ മറ്റേത് കണ്ടില്ലേ രണ്ട് കൊല്ല കഴിയുമ്പോ ഒരു മാസം രണ്ടു മാസം അങ്ങനെയൊക്കെ അപ്പൊ ഇതിങ്ങനെ ഇടക്കും നടുക്കും ആവുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് നാട്ടിൽ വരുന്നുണ്ടോ വരുമ്പോ
അതന്നെ
ഉ എന്നിട്ട് എന്തെങ്കിലും നോമ്പറക്കുമ്പോക്ക ഇ നല ഇണ്ടായി നോമ്പ
ആഹ് ഇന്നലെ പത്തിരി ഇറച്ചിയൊക്കെ ആയിരുന്നു
ഏ എന്നാന്നലെ വന്നത് വീട്ടിന്ന് ഏ ആഹ ഇന്നലെ നോമ്ബ് തുറന്നിട്ടോ ആഹ അ മദ്രരസക്കോ അപ്പൊ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടാവൂലേ
ആഹ് ഇന്നലെ സ്കൂള് പോയി
ആ ആഹ ആഹ മദ്രസ ലീവ ആണ അത് ഈ ലീവ് നാളേം മറ്റന്നും കിട്ടാണെങ്കിൽ ഒരു കാര്യമാണ്
ആഹ
ശനിയാഴ്ച ഒക്കെ ആണെങ്കി പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഇല്ല സുഖമാണ് ഇതിപ്പോ സ്കളുണ്ടേ
ആഹ
അവിടെല്ലാം സ്കൂൾ ഇണ്ടാവുലൈറരം ല്ലേ ഇബടെ ആഹ് ആഹ ഇബടെ അഞ്ചാം ക്ലാസ് മുതല്
മെസ്സേജ് വരിണ്ടെങ്കിൽ പോണം
ആ അഞ്ചാം ക്ലാസ് മുതലുണ്ട് എത്ര നാളെ മുതൽ ഒരു എല്ലാ ഏതൊരു നാല് ശനിയൊക്കെ വേണല്ലോ ഒരു വർഷത്തില് അപ്പൊ ന നാളെ നബാശനിയ അറിയുന്നുണ്ട്
ആഹ ആഹ
അപ്പൊ നാളെണ്ട് അറിണ്ട് സ്കൂള്
ആഹ്
അങ്ങനാഉം മറ്റേ ഇത് അതോണ്ട് ഇപ്പ വിരുന്ന് പോവാനും പറ്റൂല്ല ഇപ്പൊ പോണം ന്നൊക്കെ കരുതിയിരുന്നതാ പിന്നെ മദ്രസ്ക്ക് അവിടും ബെ അവിടുന്നും പോരാലാര്തീങ്ങണ്ട് പക്ഷെ ഇതാണ് അവസ്ഥ അപ്പൊ ങ്ങനെയ് കഴിഞ് അമക്ക് ഒരുമ്മഴ അവിടെക്ക് ത്തിയെ നീന്റെടക്ങ്ങട്ടെന്നെ പോര്ണ അപ്പ അങ്ങനാകുമ്പോ തന്നെ പോവാൻ തന്നെ പൂതി ഉണ്ടാവില
ആതന്നെ
കൊർച്ചീസം നിക്ക അല്ലെങ്കി പിന്നെ പോവേര്ത് അല്ലെങ്കി പിന്നെ ഒരീസം രണ്ടീസം നിക്കാ അതാണ് ഞമക്ക് അവിടെ എത്തി പൂതിത് ആഹ് ഈ അവിടെത്തി കഴിഞ്ഞ ത്ര നേരാറിയോ വേം സമയം പോകും ഓരോ സം കഴിജ്ക്ക്രാ അമ്മളോടെത്തികഴിഞ്ഞ അയ്ന് മാണ്ടി അമ്ളെ കെട്ടിച്ചോണ്ടാണെങ്ങി സമയം നീങ്ങിൻ പോവ് ല അവിടെ എണ്ണി കുത്തിരിക്കേണ്ടര നമ്മളോടെ എത്തി കഴിഞ്ഞ ഓരാഴ്ചയും ഓരോ ദിവ എത്ര പെട്ടെന്നാ പോണെറിയോ
ആഹ്
നിന്റെ ആങ്ങള എത്രേലാ പഠിച്ണെ
ഓന് ഡിഗ്രി കഴിഞ്ഞിക്ണ്
ഏഹ് ഞ്ഞിപ്പ എന്തേം ജോലി വേറെ എന്തെങ്കിലും കോഴ്സ് എടുതുക്ണോ
ഇല്ല കോയ്സ് ഞ് തെര്ഞ്ഞോക്കണം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഒള്ളു പിന്നെ ഇപ്പ ആൺകുട്ട്യേളെല്ലെ ഓല് എന്തെലും ജോലി
അതാണ് ഓന് അങ്ങനെയല്ലേ
അതെ ഉം
ഇമ്മീറ്റൊക്കെ എമാക്കുട്ടിയൊക്കെ നോമ്പ്ണ്ടാവേകാരല്ലെ ന്നട്ട്
ആഹ് ഉമ്മ അംഗനവാടി ടീച്ചറാ
ഏഹ് അവിടെട്ത്തന്നെ
ആഹ് വടെട്ത്താ
ആവഹ് ഇമ്മാ അഹ് വന്ന് ഇമ്മാക്കുണ്ടാഉല്ലല്ലോലെ ഇന്ന്
ഉം
ആഹ് ആഹ്
പോന്ന തന്നെ അഒന്ന് കാണാലോ ന്നര്തീട്ടേ
റ്റേത് അമ്മളോൽ വന്ന്ട്ട് ഓല് വിടെല്ലെങ്കി അമ്മക്കൊരു ഗദ്യേടാണേ
ആഹ് മറ്റേ നേരം വെൾത്താ പോകും വൈകുന്നേരം ആവും വര്ന്നെങ്കില് ങങ്ങള് വിര്ന്നാർക്കാൻ വന്നാലും കാൺലില്ല
കാൺണ്ടാവില ഈ ഒരു ഞായറാഴ്ചല്ലപ്പോ ലീവ് ഉണ്ടാവുള്ളൂ പിന്നെ അയ്ന്റെടക്ക്ഓൽക്കതു ആവടെ മീറ്റിങ് ഒരു മീറ്റിംഗന്നല്ലേക്കറ് ഓൽക്കെപ്പളും എടെ അവിടെ എടുത്ത്ത ബാലവാടി തന്നെ
ആഹ് അട്ത്തന്നെയാണെ ആഹ് ആഹ്
ഉം ന്നാ പിന്നെ കൊയപ്പണ്ടാവൂല മറ്റേേത് കു ഇ ബസ്സിനൊക്കെ പോഉമ്പളാണ് ഗദ്യേട് ന്നേ കൊറേ ആയാ അവ്ടെ കേറിട്ട്
ആഹ് പത്ത് പയ്നഞ്ച് വർഷത്തിന്റെ മേലെയായി
അത്ര ആയിട്ടുണ്ട്ല്ലേ ആഹ് ഇന്ന ശരിട്ടോ വിളിക്കന്നാ ആഹ് നല്ലതാ
ഉ